കേൾക്കുന്നുണ്ടോ?
ക്ക്ന്ന്ണ്ട്.
എന്താ പണി, ഭക്ഷണൊക്കെ കഴിച്ച ഇങ്ങനെ വെറുതെ ഇരിക്ക്യാണോ?
എല്ലാം കഴിഞ്ഞിട്ട് ഇവടെ കെടക്കുന്നു.
ഓഹ് അത് ശെരി അപ്പൊ ന്ന് ഫ്രീ ആണ് ല്ലേ ഇപ്പൊ.
ആഹ് ഫ്രീയാണ്
പണി എന്തെങ്കിലും ഉണ്ടോ? ചായയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവുന്നുണ്ടോ?
ചായക്ക് പിള്ളേർക്ക് സ്നാക്സ് ഇരിപ്പ്ണ്ട്.
ഓഹ് അത് ശെരി നിങ്ങൾ ചായൊന്നും കുടിക്കാറില്ലെ അപ്പം?
ചായ കുടിക്കും മക്കള് വന്ന് കഴിഞ്ഞിട്ടേ ഇടത്തുള്ളു.
ആഹ് അഹ്ശെരി അങ്ങനെ. എന്തൊക്കെ ഉണ്ടാക്കും കടികളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കോ വൈകുന്നേരക്കെ?
വൈന്നേരം ഏഹ് മറ്റേ യെലയടയെക്കെ ഉണ്ടാ ക്കാറുണ്ട് സ്നാക്സ് ഒന്നും ഇല്ലെങ്കി
ഇലയട ഏത് ഈ പ്ലാവിലേലാണ് അഉണ്ടാക്ക അതോ ഈ വേറെന്തോരലഇണ്ടല്ലോ
വാഴയില ഇല്ലേ
വാഴ ഇലയില് ഇലയ- ട അത് ശരി അതങ്ങനെ ഇങ്ങള് മ്മ അരിപ്പൊടി അല്ല സോറി ഈ പത്തിരിൻ്റെ പൊടിയല്ലേ അരിപ്പൊടി ഇതേമാരി വെള്ളത്തിലിട്ട് തളപ്പിച്ചിട്ട് പത്തിരിപ്പൊടി ആക്കീട്ട് അത്ങ്ങനെ വാഴയിലയില് പരത്താണോ ചെയ്യാ ഞാൻ ഇണ്ടാക്കാറേല്ല പിന്ന ഞങ്ങളഅങ്ങൻത്തെ കാര്യങ്ങള് ചെയ്യാറില്ല
അതല്ല മറ്റേ ഈ ഗോതമ്പ് പൊടിയില്ലേ
മാവ് അഅ്ശരി ഗോതമ്പ് മാവ് ചപ്പാത്തി മാവ് ആഹ് ചപ്പാത്തി മാവേ ഇങ്ങനെ വഴയിലേ പര- അതിലേക്ക് എന്താ തേങ്ങയും ശരിക്കരോ തേങ്ങ
ആ തേങ്ങ ശർക്കരയും കൂടെ ചെറിയ ജീരകവും ഇട്ട് എളക്കിട്ട്
ആ അത് ഇടും ഇ അതിട്ടിട്ട് ഇങ്ങനെ കൊറേ നേരം ആവിക്കേ- ഏകദേശം എത്ര സമയം വേണ്ടിവരും അതിങ്ങനെ ഇഡ്ലി തട്ടിലാണെങ്കിൽ നമ്മള് ഏകദേശം എത്ര സമയം വരെ അത് ആവി കയറ്റേണ്ടി വരും
നമ്മള് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കേറ്റി കഴിഞ്ഞിട്ടൊന്ന് നോക്കണം വെൻ
കറക്റ്റിലെ പതിനഞ്ച് മിൻ റ്റിലെ സിമ്മിലായിട്ട് പതിനഞ്ച് ഞ്ച് മിനിറ്റ്
ആഹ് ന്നാ ആദ്യം നല്ല ഫുൾ ഫുൾ തീയിലിട്ട്ന്ന് ആവ് ആവി കേറി കഴിയുമ്പം സിമ്മിലേക്ക് ഇടുക
സിമ്മിലേക്ക് ഇടുകല്ലേ അത് ശരി അതെല്ലാം ആ പ്പ ഞമ്മള് കട്ടിക്ക് ഈ ചപ്പാത്തിക്കമ്മള് കട്ടി മാവല്ലേണ്ടാവ നല്ല ഇതിലിങ്ങനെ വെള്ളം പോലെ കൊർ ച്ച് ഇങ്ങനെ ഞാൻ വീഡിയോയില് കണ്ടതാണ് ലൂസ് പ്പ അയ്ല് ഇങ്ങന വായെന്റെല വെച്ച് ഇങ്ങനെ തേ കൈയോണ്ട് ഇങ്ങനെ പ് എടുക്കുന്നത് അങ്ങനെയാണോ ഇത് ഞാൻ ഇത്വ ഇണ്ടാക്കീട്ടില്ല പക്ഷെ കണ്ട്ക്ക്ണ് ഒള്ളൂ
ആഹ് ആഹ് ആ പിന്നെ അല്ലെങ്കി മറ്റേ എന്താ
പ്ലാവിലേല് ഇണ്ടാക്കുന്ന കണ്ടണ് ഏത്
നമ്മളല്ലാണ്ട് മാവ് പച്ചവെള്ളത്തില് കൊഴ ക്കണം ആഹ് അന്നിട്ട് ഈ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ പരത്ത്ണ പാകോണ്ടല്ലോ ആഹ് ആഹ് അതുപോലെ പത്തിരിപ്രസില് പരത്തിയിട്ട് വാഴയില വാഴയില വെക് യ്ക്കാതെ തന്നെ പത്തിരി പെറ് ത്തില് പരത്തീട്ട് അതിനാത്ത് ശർക്കരേം തേങ്ങേം വച്ചിട്ട് ഒട്ടിക്കണം
ഒട്ടിച്ചിട്ട് ചൂട്കാണോ ഉദ്ദേശിച്ചത് എണ്ണ തേച്ച്
ഇല്ല അതും അതും ഇഡലി തട്ടിൽ വെച്ചിട്ട്
ആവി കേറ്റ്ക അത് മാത് അല്ല ആഹ് അതല്ല അത് മാത്ര എങ്ങനെ വാഴയില ഒന്നും ഇല്ലാതെ അങ്ങനെ ആകുമ്പോ ഒട്ടി പിടിക്കില്ലേ
ഒട്ടിപിടിക്കില്ല
ഓരോന്നിച്ച് അല്ല നമ്മളൊരു സാധനം വെക്കുമ്പോ ഇഡ്ലി തട്ടിലൊക്കാകുമ്പ പ്രത്യേകിച്ച് നമ്മള് ഒന്നോ രണ്ടോ മൂനണ്ണോ അടുക്കായിട്ട് വെക്കല്ലേ ചെയ്യാ അപ്പൊട്ടി പിടിക്കത്തില്ലേ
ഇല്ല ഒട്ടിപിടിക്കത്തില്ല
ആഹ് ശെരി അങ്ങനെണ്ടല്ലേ ഞാൻ ഈ വാഴയിലെല് ഇങ്ങനെ ഇണ്ടാക്കുന്ന കണ്ടിട്ടെന്നല്ലാതെ കഴിച്ചിട്ടൊന്നുല്യേ ഇങ്ങനത്തെ അടകളൊന്നും പിന്നെ എന്റെ മകൾ അങ്കണവാടിലായ ഒര് സമയത്തെ അവൾക്ക് ഇങ്ങനെ നമ്മള് മൂന്നരക്ക് അങ്കണവാടി വിടുന്ന സമയത്ത് ഞമ്മള് ചെല്ലുവല്ലോ കൂട്ടാൻ പോകുവല്ലോ അപ്പൊ അവരിക്ക് ഓ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അരിയുണ്ട അടാ ഇതൊക്കെ ടീച്ചർമാരിങ്ങനെ മുറിച്ച് കൊടുത്ത് അത് കണ്ടിക്കണ് ഞാൻ ആഹ് പായസം റാഗി പായസണ്ടാവും ഗോതമ്പ് പായസം ചെറുപയർ പായസം പിന്നെ അതുപോലെ തന്നെ ഉപ്പുമാവേ
ല്ലായിരുന്ന് ഇപ്പം ഇതെല്ലാം ഉണ്ട്
ഇപ്പം ഇണ്ട് ഞാൻ പഠിക്കുകന്ന് നെയ്സറിന്ന് എന്താ കിട്ടിയ പാലും പിന്നതും എന്താണ് ഉപ്പുമാവും എന്നും ഉപ്പുമാ ഗോതമ്പിന്റെ ഗോതമ്പിന്റെ ഉപ്പുമാ കഞ്ഞിം പയറും ഞാൻ ആഹ് ചോറിനിലേ ചോറിന് ചെറുപയർ ചോറിലിട്ടാണ്ടുള്ള ആഹ് സംഭവല്ലേ ഒന്നും ഇഷ്ടന്നല്ല ഇപ്പഴും ഒന്നും ഇഷ്ടല്ല അതൊന്നും കാണ കാണുമ്പോത്തന്നെ എനിക്ക് ചർ ആഹ് സാധനം എനിക്ക് ഇഷ്ടല്ല ഇത് ആ തന്നെ എന്ത പാലുണ്ടാവകും ഇടക്ക് പാലുണ്ടാവും പിന്നെ ഇടക്ക് അവൽ കിട്ടേരുന്നു ഇപ്പൊ എന്താ ഇപ്പ അവർ ക്ക് ചാർട്ടാണ് ഇന്ന ദിവസം ഇന്നത് പുട്ട് അതായത് നൂൽപ്പിട്ടുണ്ട് പുട്ടുണ്ട് കടല ചെറുപയറിങ്ങണ്ട് ഒരു ചാർട്ടുണ്ട് അവർക്ക് ആഴ്ചയിൽ എന്തൊക്കെയാണ് വേണ്ട ത് വെച്ചാല് അതൊരു ചാർട്ടാണ് ആഹ് അത് തന്നെ ഇപ്പം അങ്ങനെ കൊടുക്കണം ഇപ്പം അങ്ങനെ കൊടുക്കണം പിന്നെ എന്താ കുട്ടികൾക്ക് പല പോഷകാഹാരങ്ങളും ഉണ്ടല്ലോ ഇപ്പം പണ്ടത്തെ മന്തിരിയല്ലല്ലോ ഇപ്പൊ ഞാനൊക്കെ അങ്കണവാടി പഠിക്കുന്ന അന്ന് പിന്നെ മ്മൾ അങ്കണവാടിന്ന് പോന്ന് കഴിഞ്ഞത്ര പതിനെ
പിന്നെ മുട്ട ബിരിയാണി പുലാവ് എല്ലാം ഉണ്ടത്
ട്ട ബിരിയാണിണ്ട് പുലാവുണ്ട് എല്ലാം ഉണ്ട് ഇപ്പല്ലാതുണ്ട് ഇപ്പൊക്കെ സുഖമാണ് ഇപ്പൊ അങ്കണവാടിൽ ടി വി വരെ ആയില്ലേ പിന്നെ എന്താ പ്ര പ്രശ്നോ ടി വി കാണക്ക കർട്ടൂൺ കാണാ അ കളിക്കാനുള്ള സൗകര്യങ്ങളായി പാർക്കായി എന്തെല്ലാം ആയിപ്പോ ഇപ്പൊക്കെ കുട്ടികൾക്ക് ഇഷ്ടാണ് ഇപ്പൊ ഒരുവിധം കുട്ടികൾക്കൊന്നും സ്കൂളിലേക്കും അങ്കണവാടിയിലേക്കും അങ്ങനെ മടിയായിട്ട് കാണണില്ലല്ലേ പണ്ടത്തെ പോലൊന്നും കരഞ്ഞ് പീഞ്ഞ് പോവാ അങ്ങനെ തൊന്നൂല്ലപ്പൊന്നും പിന്നെ നിങ്ങൾ പലഹ എനിക്ക് ഒരാളേ ഉള്ളൂ പലഹാരങ്ങൾ എന്തൊക്കെ ഉണ്ട വൈകുന്നേരക്ക ഇതല്ലാ ഇലയടല്ലാതെ എന്താണ്ടാക്ക കുട്ടികൾക്ക് നിങ്ങൾ ചായന്നും കുടിക്കാറില്ല പഴംപൊരി അങ്ങനത്തൊന്നും ഉണ്ടാക്കാറ് ല്ലേ ബ്രെഡ് പൊരി പഴംപൊരി
പഴംപൊരി ഉണ്ടാക്കി എന്നും ഞാൻ എണ്ണെ പൊരിച്ചത് ഉണ്ടാക്കി കൊടുക്കാറില്ല
വേണ്ട വിചാ എന്നാലും പഴം വാട്ടിയിലന്നണ്ടാക്കല്ലേ നെയൽ വാട്ടി
ആഹ പഴം നെയയില് വാട്ടിക്കൊടുക്കും ഞാന്
ആ വാട്ടിയിട്ട് ഞാനെന്റെ മോൾക്ക് അങ്ങനെ കൊടുക്കലുണ്ട് പഴനെയ്യിൽ വാട്ടയിട്ട് തേങ്ങ പഞ്ചസാരൊക്കെ ഇട്ടിട്ടില്ലേ അത് നല്ല രസ ഞ അത് ശരി ആ അങ്ങനെ കഴിക്കോ ഇവിടെ അങ്ങനെൊന്നും കഴിക്കത്തില്ല ഇല്ല ഇവിടെ അങ്ങനെ കഴിക്കില്ല ഇവിടെ തേങ്ങി പഞ്ചസാരൊക്കെ മുകളിൽ ഇട്ടിട്ടുള്ള സംഭവം ഉണ്ടല്ലോ പ അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്കും ഇഷ്ടമാണ്
ആഹ എനിക്ക് നെയ്യ ഇഷ്ടമല്ല
നെയ്യ് നെയ്യ് ഏത് നെയ്യങ്ങൾ ഉപയോഗിക്ക പശുവി നെയ്യോ അതോ സാധാ നെയ്യോ
പശു ഒരു നെയ്യും ഇഷ്ടമല്ല
അത്ശെരി ഒരു നെയ്യും ഇഷ്ടല്ലാന്നല്ലേ ഓയില് കാണൻ ചെലവൾ ഉണ്ടാക്കണേ വാട്ടിയതിൽ
ആഹ എനിക്ക് നെയ്യ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നെയ്യ് കഴിച്ച മണം അടിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമു
ആ അത് ചില ഓരോരുത്തർക്കും ഓരോ ഭക്ഷണത്തിനോട് ഒരു ഇണ്ട പഴം കേക്ക് ഉണ്ടാക്കലണ്ട ഒക്ക ഇങ്ങനെ പോള കായ്പള ആ ഉണ്ടാക്കാറുണ്ടാവ പഴ ഇങ്ങനെ ചെറുതാക്കിട്ട് നല്ല രസല്ലേ ആ ഞാനും ഉണ്ടാക്കാറുണ്ട് നല്ല രസ കോഴിമുട്ട ഇട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്സിൽ കോഴിമുട്ടന്റെ അടി വച്ചിട്ട്തില് പഴൊക്കെ ഇട്ടിട്ടു നല്ല രസ ആണല്ലത് തെ അതും പഴങ്ങൊണ്ട് ഇഷ്ടങ്ങളൊക്കെ ഇണ്ട് ഉച്ചക്ക് ഇന്നതാ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഇവിടെ മീൻ വരുന്നില്ല മീൻ വണ്ടിന്നും വരുന്നില്ല മീനാണെങ്കിലിൽ ഉള്ളതിന് നല്ല വില ആവും അതുകൊണ്ടാവും ഞങ്ങ എവിടേക്കൊന്നും വരുന്നേ ഇല്ല പിന്നെ പുറത്തു പോയി വാങ്ങണം അപ്പൊ അത് വാങ്ങാൻ പോയിട്ടില്ല അതുകൊണ്ടൊന്ന എന്താ ഉണ്ടാക്കി അറിയോ സോയാബീൻ പൊരിച്ചത് കോഴിമുട്ട പൊരിച്ചതും ചമ്മന്തി കുട്ടിയാണ് ഞാൻ ചോർന്നന്ന് ഇന്നത്രേ ഉള്ളു അത് അത് മതി ഞമ്മുക്ക് സ്വന്തമാകുമ്പോ അങ്ങനൊക്കെ മതി ഒറ്റയ്ക്കൊക്കെ ആവുമ്പോ പിന്നെ സ്കൂളിട്ട് വരുമ്പോഴല്ലേ അവർക്ക് ഇതൊന്നും പറ്റൂല ന്നും കോഴിയോ മീന എന്തെങ്കിലുമൊക്കെ പുറത്താണ് പണിക്ക് പോയതാണ് അപ്പൊ മാസത്തിലേ വരുള്ളു അത് ഞാനും മകളും തന്നെ ഉള്ളു അതുകൊണ്ട് കുഴപ്പില്ല എനിക്കടെ ജസ്റ്റ് ഇല്ലില്ല ഞങ്ങള ഒറ്റക്ക അതുകൊണ്ട് പിന്നെ ഞമ്മ കൊ കൊഴപ്പല്ല ഇല്ല ആരോടൊന്നും പറയാനുംല്ല ആരോടൊന്നും പോതും ഇക്ക് വേണ്ടേ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുക്ക് ഇഷ്ടള്ളപ്പൊ പണിയെടുക്ക കെട്ക്കാ ഇത് തന്നെ പണിയുള്ളു അതുകൊണ്ട് തന്നെ ഒമ്പത് പത്ത് മണിയോ ഒമ്പതര ആവുമ്പോത്തേന് ഫ്രീ ആവും പണി കഴിഞ്ഞിട്ടെ പിന്നെ മോൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടു പോണം ചോറ് കറികളൊക്കെ കൊണ്ടു പോണം
എത്രയ്‌ലാ
മോറോ മോള് ഒന്നാം ക്ലാസ്സിലാണ് അപ്പം ചോറ് കറികളും എല്ലാം കൊണ്ടുപോകണം സ്നാക്സ് എല്ലാം കൊണ്ട് കൊണ്ടു പോണം അവിടെന്നൊന്നും കിട്ടത്തില്ല സ്കൂളിൽ ന്നൊന്നും അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഒമ്പത് മണിയ ആകുമ്പോത്തിന് നമുക്ക് എല്ലാം ആവും
ആ എന്റെ ഇവിടെ അടുക്കളയിലെ പണിയെല്ലാം കഴിയും ഒമ്പത് മണിയാവുമ്പോ പിന്നെ പുറത്ത് പണിയുണ്ട്
ആ ഇന്ന് കൃഷി എന്തേം ചെയ്യുന്നുണ്ടോ പുറത്ത്
പൊറത്ത് പോവാം പറ്റും നമ്മള് തുണി കഴ് ഴിയും
ആ ശരി ആ ആ നേരെ ഒരു വിതാവും ആ ശരി പിന്നെ വെയിലൊന്നല്ലേ നീ എങ്ങനെ എടുക്കാ മഴയുണ്ട അവിടെ
ആ ഇന്ന് ഉച്ചക്ക് ഒക്കെ മഴയായിരുന്നു ഇപ്പൊ കൊഴപ്പൂല്ല നല്ല വെയില
ആ ശരി ഇന്നൊന്നും ഇവിടെ മഴയേ പെയ്തിട്ടില്ല ഇന്നല്ല ഇന്നലൊന്നും പെയ്തിട്ടില്ലല്ലോ ഇന്നലും മിനിയാന്നൊന്നും പെയ്തിട്ടില്ല
അതെ ഇന്നലൊക്കെ ഭയങ്കര ര മഴയായ് രുന്നു
ഇവിടെ മഴയൊന്നുല്ല ഇവിടെ ഫുൾ വെയിലാണ് നല്ല ചൂടുണ്ട് വെയിലിന് അതുകൊണ്ട് എന്താണ അറിയോ ഇനി ചിലപ്പോ അടുപ്പിച്ച് പെയ്യാനാവും ഇള്ള തിരുമ്പിതൊക്കെ ഒന്നൊണങ്ങിക്കോളും മഴ ഇല്ലാത്തൊണ്ടേ പിന്നെ മുകൾ ഇണ്ട്ട്ടാ മൊക വെള്ളയ്‌ന് ഉപയോഗിക്കാത്ത റൂമ് ഉള്ളത് കൊണ്ട് അവിടെങ്ങനെ പണി കഴിഞ്ഞട്ടേ ഉള്ളൂ മു കൾത്തെ അപ്പ അവ് ഇങ്ങനെ അയല് കെട്ടിയാണ്ട് ഇങ്ങനെ വിരിച്ചിടും നിങ്ങൾക്ക് അയ്ന് ചിക്കാനൊക്കെ സ് ഥലണ്ടോ മഴ പെയ്താലിങ്ങനെ
ആ മഴ പെയ്താ ഇടാൻ സ്ഥലോണ്ട്
ഓ അയ് ശെരി ഇടാനൊക്കെ സ്ഥലണ്ടെങ്കി പിന്നെ നമുക്ക് കൊഴപ്പല്ല അല്ലെങ്കിലാണ് ഒരുമാതിരി സ്മെല്ലാണ ല്ലാ ഈ നനഞ്ഞ തുണിക്ക് ക്കെ നനഞ്ഞ തുണികൾക്ക് ഒരുമാതിരി മണണല്ലോ കിട്ടാ വെരാ
ഞാന് മെഷീനിലൊന്ന് പിഴിഞ്ഞിട്ട് വേഗം കൊണ്ടയിടും
ആ അത്കൊണ്ട് ങ്ങക്കൊരു കാറ്റ് കിട്ട്യാമതി ഇവടെ വ പിന്നെ വാഷ്മെഷീനൊന്നുല്ല്യ നമ്മള് തന്നെ പിന്നെ അതിന്റെ ആവശ്യൂല്ലട്ടോ ഇല്ലല്ലോ ഡ്രസ്സൊന്നുല്ലല്ലോ ഞാൻ തന്നെ രണ്ടൂസം കൂടുമ്പളെ തിര്മ്പോളൂ കാരണം ഓരോ ദിവസട്ന്ന ഒരു ഡ്രസ്സെയ്റ്റ് പോയി തിര്മ്പിടണ എത്ര പണി ണ്ട് അയ്നേക്കാളും നല്ലെ രണ്ട് ദിവസത്തിനൊക്കെ ആക്കിട്ടെന്നെ തിര്മ്പിടല്ലാണ് അങ്ങനാക്കും ഞാന് അങ്ങനെ ചെയ്യാറ് അതൊണ്ട് പിന്നെ കൊഴപ്പല്ല പിന്നൊണെങ്കില് യൂണിഫോമൊന്നും കിട്ടീട്ടൂല്ല യൂണിഫോമൊക്കെ അടിക്കാൻ കൊട്ത്ത്ട്ടേ ഉള്ളൂ അപ്പൊ അത് കിട്ടാതൊണ്ട് കളർ ഡ്രസ്സായോണ്ട് പിന്നെ യൂണിഫോ ന്ന് യൂണിഫോം വേണംന്നുള്ള അതിലെത്തി നമ്മള് തിര്മ്പാം പോവും ഇത് പിന്നെ അതില്ലല്ലോ അപ് അപ്പ രണ്ടു ദിവസം കൂടുമ്പോളൊക്കെകലക്കോളു അങ്ങനെ പോവുന്നു പിന്നെന്തെക്കെണ്ട് ന്ന ആയിക്കോട്ടെ ന്ന ശെരി
ആ ന്നാ ആയ്ക്കോട്ടെ